ഹലോ
ആഹ എന്താ എന്താ താനൊക്കെ
ഓ നല്ല വർത്താനം ഞാൻ പറയുന്നത്ത് ക്ലിയർആണോ
ആഹ ക്ലിയറ ആണ്
ആഹ് ഓക്കേ എന്തുണ്ട് വിശേഷം
സുഖാണ്
ആഹ് ഫുഡ് കഴിച്ചോ
ആഹ ഫുഡ് കഴിച്ചു
ആഹ ഇല്ല ഇല്ല ടൈം ആയിട്ടില്ല ഞാനിപ്പ ചായ കുടിച്ച് ഇങ്ങനെ ഇരിക്കയാണ്
ആഹ് ആഹ്
ഉം
പിന്നെ
അ
എന്തേന്ന് സ്പെഷ്യല്?
ചായക്ക് ഇന്നങ്ങനെ സ്പെഷ്യലൊ ന്നുല്ല. ആഹ് ചായ അതുപോലെ ബേക്കറി. അങ്ങനേ സ്പെഷ്യലൊന്നും അങ്ങനെ ണ്ടാക്കാറില്ല. ഈവനിംങ് സ്നാക് സൊന്നും. വേണെന്ന്ണ്ടെങ്കി പൊറത്ത്ന്ന് വാങ്ങാ കഴിക്കാ.
അതെ. അതെന്തെ?
ഉം
പിന്നെ
ആഹ്. പിന്നെ ന്തൊക്കെയാ. ബിസ്നസങ്ങാനും ചെയ്യാറുണ്ടൊ? ഏതെങ്കിലും. ഇതുവരെ ഒന്നും ചെയ്തോക്കിട്ടില്ലാ.
ഇല്ല ഇല്ലെയ് ഓരോന്ന് ഏഹ് ഈ റീസെല്ലറായാണ്ട് പ്പം ചെയ്യ്ന്ന് ണ്ട്. ങ്ങനെ അത് വല്ലപ്പൊ ത്‌വരെ ഒന്നും കിട്ടിയിട്ടില്ല. ങ്ങനെ ആൾക്കാരെ തൊന്നും വന്നിട്ടില്ലേല്.
ആഹ് ആഹ് ആഹ്
ഉം
താൽപെ ബിസ്നസ്നോടെങ്ങനെ താല്പര്യം ണ്ടൊ. എന്താണ് ങ്ങളൊരു പോസ്പെക്ടീവിൽ?
ബിസ്നെ ആഹ് എന്തെങ്കിലും ഏഹ് ഇൻവെസ്റ്റ് ഇല്ലാതെ എന്തെങ്കിലൊക്കെ ചെയ്യാന്നുണ്ടെങ്കില് ഏഹ്. താല്പര്യണ്ടേനു.
അതെ. നല്ലതാണ് അമ്മളെ ഇന്നത്തെ കാലത്ത് ബിസ്‌നസ് സാണ് ഏറ്റവും കൂട്തല് മുൻപന്തീല് നിക്ക്ണ ഒരു സംഭവം. ഏഹ് പ്പെ എജുക്കേഷനും വേണം. ഏഹ് അമ്മളെ സ്റ്റേബ് ഒര് ജെ പഠിച്ചൊര് ജോലി കിട്ട്ണെ നല്ല താണ്. പക്ഷെ അമ്മള് സ്വന്തം നെലേല് ഒന്ന് സ്റ്റേബ്ളാവാ. അങ്ങനാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതല് വേണ്ടത്. ഒരുപാട് പേര്ണ്ട് പ്പം പ്രാ ആദ്യക്കെ പ്രായ ഏഹ് പ്പൊ പ്രായം അങ്ങനൊന്നുല്ല ഒരു ബിസ്നസ് സ്റ്റാർട്ടെയ്യാന്. ഏഹ് കുട്ടികളെന്നേയ് ഓരോരോ കുട്ടികൾക്ക്ന്നെ ക്രിയേറ്റീവായിട്ട്ള്ള ബുദ്ധിയാണ്.
പണ്ടത്തെ ആഹ് പണ്ടത്തെ ന്യൂ ഏഹ് ഇപ്പത്തെ ജനറേഷൻ കുട്ട്യെളെ പണ്ടത്തെ പോലെന്നെല്ലാ. എല്ലാ ഒര് തും അ വ് അല്ലെ പഠിക്കണം താല്പര്യം ള്ളെ കുട്ട്യെളും ആണ്. അങ്ങനെ ഉം. ഉം. ചെ
അതെ. പഠിക്കുമ്പ തന്നെ അവര്ക്ക് എങ്ങനെ ഏണിംങ്. എങ്ങനെ ഒരു വരുമാനം നേടാം ന്ന്ള്ളെ മെന്റാലിറ്റിയാണ്. ഇൻ്റെ അനിയനെന്നെ അവൻ ദെ എന്നോട് ചോയ്ക്കുന്നുണ്ട് അപ്പൊ എങ്ങനെയാണ് അമ്മള് ഇൻക്ക് ഇന്റെ ആവശ്യങ്ങൾ നിറവേറാന് പ്പ തന്നെ പൈസ ണ്ടാക്കാൻള്ളൊരു മാർഗ്ഗ എന്താണ് ഞാനൊക്കെ ആ പ്രായത്തില് അതൊന്നും ആലോചിച്ചിട്ടേ ഇല്ല. എൻ്റൊക്കെ ചെറുപ്പകാലംന്നറിയുമ്പം അമ്മള് കളി ക്കാ, കൊറേ സ്കൂൾക്കോവ, പരീക്ഷ എഴ്താ, പോരാ.
ആഹ് അതെ.
യമ്മളെ കാലത്തിനൻസരിച്ചിട്ട് കുട്ടികൾക്കും നല്ല മാറ്റം വരുന്നുണ്ട്.
ആഹ് അതെ വെര്ന്നുണ്ട്.
ഉം അങ്ങനെ ഞാ പിന്നെ ഞാൻ പഠിക്ക ണടൊന്നു തന്നെയാ ഞാന് കോളേജിലാണ് പഠിക്കണത്. അവിടന്നു തന്നെ ഒരുപാട് കുട്ടികള് ഒപ്പം പഠിക്കുന്നൊണ്ട് അതുപോലെ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്നൊണ്ട്.
ഉം ഇങ്ങളെന്തേലും വർക്കെയ്യുന്നുണ്ടോ അങ്ങനെ.
ഞാന് ഞാൻ ചെയ്യുന്നൊണ്ട് ഇങ്ങനെ മെഹന്തി കോണ്. ഉണ്ടാക്കൂല്ലേ അതൊണ്ടാക്കീട്ട് സെല്ല് ചെയ്യണൊണ്ട് എ നെയിൽകോണ്.
ആ ആ അതെ
ആ അതൊണ്ടാക്കീട്ട് ഞാൻ സെല്ല് ചെയ്യുന്നൊണ്ട് അത് കൂടുതലില്ല എന്റെയൊരു ഫ്രണ്ട്സർക്കിള്, റിലേറ്റീവ്സ് ഓലക്കെടയില്. ഓല് ആശ്യപ്പെടുമ്പോ അതിനനുസരിച്ച് ഞാൻ ഉണ്ടായി കൊടുക്കാറുണ്ട്.
ആ ഓ
ഉം.
ഉം ഉം.
അങ്ങനെ എനിക്കു നല്ല ഇഷ്ടാണ് ഞാൻ എന്റെ കൈയ്യുമ്മേ എന്നും ഇടലൊണ്ട് അപ്പോ ഞാൻ ജെസ്സ് റ്റ് ഫസ്റ്റൊക്കെ ഞാനിങ്ങനെ ബിഗ് ബി നമ്മളെ റെഡിമെയ്ഡ് ഇത് കിട്ടൂലേ വാങ്ങാൻ സിം കോളുപോലെ ആ അതായിരുന്നു യൂസ് ചെയ്തിരുന്നത് അപ്പൊ എനിക്കിങ്ങനെ. തോന്നി അതിങ്ങനെ ഫെയ്ഡായി പോകുമ്പോ ഒരുമാതിരി വൃത്തിയില്ലാത്ത രീതിയിലാണ് പോണത്. അപ്പൊ. ഇതൊന്ന് ന നല്ലരീതി നമ്മുടെ കൈയൊരു വൃത്തിയേടാവുവാണ് എനിക്ക് നല്ല ഇഷ്ടവാണ് എൻറെ നഖ ത്തുമ്മെ ഇങ്ങനെ നല്ലകളർ കാണനെ എനിക്ക് നല്ല ഇഷ്ടാണ് എന്റെ ആ റിലേറ്റീവ്സ് ആരോ ഒരാൾ ഞാൻ ഉണ്ടാക്കണിങ്ങനെ കണ്ടപ്പോ ഇങ്ങനെ ചോയിച്ചു ആളോട് ഇങ്ങനെ ചോയിച്ചു അപ്പോ ആള് പറഞ്ഞന്ന് ജസ്റ്റൊന്ന് വെറുതെയൊന്ന് വീട്ടില് ട്രൈ ചെയ്തുനോക്കിയതാണ് അപ്പം നല്ല എനിക്ക് നല്ലൊരു ഗുണം കിട്ടിയതുകൊണ്ട് ഉം ക്ക് പ ആ നല്ല റിസൾട്ടുകിട്ടി അപ്പേ ഫസ്റ്റ് ഞാനങ്ങനെ ചെയ്തു അതുകണ്ടിട്ട് എന്റെ ഫ്രണ്ട്സ് എന്നോടുചോദിച്ചു ഇതെങ്ങനെയാണ് ഈ ഉണ്ടാക്കിട്ട് ഇതിലെന്തെങ്കി കൊറച്ച് തെരുവൊ അപ്പ അതിന്നിങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് ഞാന് ഇതിങ്ങനെ വലൃ ഇതാ എനിക്കൊരു ചെറിയൊരു വരുമാന മാർഗാണ് എന്നാ മറ്റുള്ളവർക്ക് ആവശ്യം നിറവേറും ചെയ്യും. അങ്ങനെ ഓല് കസ്റ്റമറ് നമ്മള് ആവശ്യപ്പെടുന്ന രീതിയില് ഞാനതങ്ങനെ കസ്റ്റമൈസ് ചെയ്തൊടുക്കും ആ ചെലപ്പോ അവര് അതിന്റെ ലിക്വിഡായിരിക്കും ചോദി ആ ചെലപ്പോ കോണായിട്ട് ഫുള്ള് സെറ്റപ്പായിട്ട് റെഡിമെയ്ഡായിട്ട് അങ്ങനെ കിട്ട് വേണ്ടിവരും. അതിനനുസരിച്ച് ഞാനങ്ങനെ ചെയ്തുകൊടുക്കും അങ്ങനെ അങ്ങനെ ചെറിയൊരു ആ അത്രയ്ക്ക് വലൃതായിട്ടൊന്നില്ല സ്റ്റാർട്ടിങ്ങാണ് സ്റ്റാർട്ടപ്പാണ് ആ അതങ്ങനെ ചെയ്തുപോണു.
ആ ആ ഉം ഉം.
ഇതാണ് ഞാൻ ഞാന്. കൂടുതല് ആഗ്രഹിക്കുന്നതും അതാണ് ഇപ്പൊ പഠിച്ചൊരു ജോലി ചെയ്ത് ഒരാളെ കീഴില് വർക്ക് ചെയ്യുന്നതിനെകാട്ടിലും നല്ലത് ഈ സെൽഫായിട്ട് എങ്ങനെ ഏൺചെയ്യാം അതാകുമ്പോ നമുക്ക് മറ്റൊരാളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെ ഏൺചെയ്യാം ആ ഒരു മെ ഏ മെന്റാലിറ്റിയാണിപ്പൊ എനിക്കുള്ളത് എന്നും ഉണ്ടാവട്ടെ ഏതേലൊക്കെ രീതിയില് ഇപ്പോ ഒരുപാട് ബിസിനസ്സ് ചെയ്യാനിപ്പോ ഒരുപാട് മേഖലകള് നല്ല അവസ
ഉണ്ടേ ആ അവസരങ്ങള ഇപ്പ ഒരുപാടൊണ്ട് അത് നല്ല രീതിയില് എ ഇതാക്കിയാല് അ ഉപയോഗി ച്ചാല് ഞമ്മക്ക്
അതെ ഇപ്പൊ പണ്ട് മുതലേ പൺ ഇപ്പൊ പണ്ട് ഇപ്പൊരു എന്തേലൊക്കൊ ഓരു ഡ്രസ്സിന്റെ ഷോപ്പ് തൊടങ്ങാണ്ന്നെങ്കിലും അത് നല്ല എക്സ് സ്പെൻസീവ് ആണ്. ഒരു റൂമ് വാടകക്ക് ഇട്ക്കണം അതിന് റെന്റ് കൊടുക്കണം അങ്ങൻത്തെര് എക്സ്പെൻസീവ് ആയിട്ട്ള്ള ഒരു സംഭവായിര്ന്നത്. ഇപ്പൊ അതിന്നൊക്കെ ചുര്ങ്ങിയിട്ട്ണ്ട് നമ്മക്ക് വീട്ട്ലിര്ന്ന് ട്ട് തന്നെ നമ്മക്ക് ചെയ്യാം. ആഹ് ഒരു നൽ ആഹ് ഒരു ഫോണ് ഇണ്ടായാ മതി അതില് നമ്മളൊര് ആഹ് ഒര് വെബ്സൈറ്റ് ക്രിയേറ്റ്യ്യാ. അല്ലങ്കിൽ എന്തേലൊര് ആപ്പ് ഇണ്ടാക്കീട്ട് ഇപ്പ ഒരുപാട് സോഷ്യ ഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അതിന് ഒരുപാടാണ്. അപ്പ അതിലേതേയ്ലൊക്കൊ ഒന്ന് ഞമ്മള് ഒര് നല്ല നല്ല കാണൻ നല്ല ക്വാളിറ്റി ഇണ്ടാക്കിയാമതി. കസ്റ്റമറിന് അത് ജനുവിൻ ആണെന്ന് മന സ്സിലാവണം ആഹ് ഈ പിന്നെ എഹ് ബേ ബെൻ തു ഇണ്ട് ലിമിറ്റേഷൻസും ഉണ്ട്. നമ്മള് ഇപ്പ തുടങ്ങാണ്ന്ന്ണ്ടെങ്കില് ഇപ്പോ അമ്മള് വാങ്ങാൻ വെര്ന ആൾക്കാര് ആദ്യം ഒന്ന് ചിന്തിക്കും ഇത് ഫെയ്ക്കാണോ സത്യാണോ
ആഹ് അതെ
നല്ല പ്രൊഡക്റ്റ് ആയിരിക്കോ. കാരണം ഞമ്മക്ക് ഡയറക്ട് ചെന്ന് ഇൺട്രാക്ട് ചെയ്യ്ണ പോലെ അല്ല നമ്മള് ഫോൺ ഓൺലൈൻ ആയിട്ട് ഒരു സാനം മവേടിക്കുമ്പോ ക്വാളിറ്റി ഇണ്ടാവോ അത് ഞമ്മള് ഫസ്റ്റ് ഞമ്മള് നല്ലത് ആഹ് നല്ലത്പോലെ ഫസ്റ്റ് ഞമ്മള് നല്ലതായിട്ട് നമ്മള് കൊടുക്കണം. അപ്പൊ അവർ വ് അത് അവർ ക്ക്‌ നല്ലതാണ്ന്ന് മനസ്സിലാക്കുമ്പോ അവര് വീണ്ടും നമക്ക് നമ്മളെട്ത്ത്ക്ക്‌ വെരും. ഇങ്ങനെ ഒക്കെ ഇന്ക്ക് നല്ല ഇഷ്ടള്ള ഒരു ഫീൽഡ് തന്നേണ് ഈ ബിസിനസ്സ് പറീണത്. ചെയ്യാനും ആഹ് ആഹ് ആഹ് ഞാന് എന്റെ ഫ്രണ്ട്സ് സും ഞങ്ങളൊക്കെ ഒരു പ്ലാൻ ഇട്ടീനു ഇങ്ങനെ വെക്കേഷൻ ടൈമില് പക്ഷെ എനിക്ക് ഈ വെക്കേഷൻല് എക്സ് സാമായിര്ന്നു അപ്പോ കൂട്തല് അയ്ലാണ് ഫോക്കസ് ചെയ്യാൻ കഴിഞ്ഞില്ല. ങ്ങളിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങളിങ്ങനെ പൊറത്ത്ന്ന് സാധനം എറക്കാ എന്നിട്ട് ഇഹ് ഫോൺലെന്നെ ഇങ്ങനെ ഒരു പേജ് ഇണ്ടാക്കിയിട്ട് അതിലിങ്ങനെ
ആഹ്
അല്ല ഇപ്പൊ എന്താണ് ഒര് കസ്റ്റമേ ഇപ്പ കൂട്തല് എന്താണ് മാർക്കറ്റില് കളിച്ചോണ്ടിരിക്ക്‌ണത് എന്താണ് ഏഹ് ആവിഷ് ഏഹ് മനസ്സ് എന്താണ് വേണ്ടത് ഓര്ക്ക് വേണ്ടിട്ടിള്ള സാ സാധനങ്ങൾ ഏതെക്കെയാണ് ഇപ്പോ കൂട്തല് ആവശ്യപ്പെട്ടത് അത് മാത്രം ചൂസ്സെയ്ത് ട്ട് അത് എറയ്ക്ക ഞങ്ങളന്ന് പൈ ജാമ അതുപോലെ വുമൺസിനായിട്ട്ലായിരുന്നു കൂടുതലും. ഇപ്പ വുമൺസിന്റെ ഏണല്ലോ ഓർണമെന്റ്സ് ആണെങ്കിലും ഫുട്ട് വിയറ് അതെ ഇപ്പൊ പണ്ടത്തെ പോലെരു മോതിരം, വള, കമ്മല്‌ അങ്ങനെ ഒന്നഅല്ല ഇപ്പൊ ഒരുപാടാണ് മൊഖത്ത്ടാനെന്നെ ഫേയ്സ്ലെറ്റ് പർഞ്ഞ്ട്ട് ബ്രേയ്സ്ലെറ്റ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളാണ് ഇപ്പൊ.
ഉം ഉം അതെ
ഉം അപ്പൊ വുമൺസിന്റേതായിട്ട്ള്ള ഒരു ഏരിയയില് എല്ലാരും ബിസിനസ്സായിയിരുന്നു ഞങ്ങള് പ്ലാൻ ചെയ്തിരുന്നത്. ഇങ്ങനെ ഡ്രസ്സ് സിങ്ങിന്റെതും അത്പോലെ പൈജാമാ, എഹ് ഷോർട്ട് കുർ ത്തി വെസ്റ്റേൺ വിയറ് എത്ത്നിക് വിയറ് അങ്ങനെ ഒരു വുമൺസിന് വേണ്ടിട്ട്ല്ലൊരു സംഭവങ്ങള അത് പിന്നെ ഞാൻ വേറെ റൊന്ന് നോക്കിട്ട്ണ്ട് അതുപോലെ അമ്മളിപ്പോ ഈ മെറ്റീരിയലേറ്റ് ഡ്രസ്സ് അടിക്കോല്ലോ മെറ്റീരിയല് വാങ്ങിയിട്ട് അതിന്റെ ഒരു പേജ് ഒരു വെബ്സൈറ്റ് പോലെ ഒര് പേജ് ഇണ്ടാക്കാ അതില് എല്ലാ മെറ്റീരിയലും എല്ലാ കളറിലും എല്ലാ മെറ്റീരിയലും അവൈലബിൾ ആയിട്ട് ഇനിയിപ്പോ അതില് തന്നെ കസ്റ്റമറിന് ഇപ്പ ഇങ്ങനെ ഡ്രസ്സ് അടിക്കണം എന്നുണ്ടെങ്കില് അതില്
ആഹ്
അങ്ങനെ ഒരു ടൈലറിങ്ങിന്റെ ഒരു കോൺടാക്ട് കൂടി അറ്റാച്ച് ചെയ്തിട്ട് അവർക്ക് കോണ്ടടാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിയില് അട്ട് നമ്മൾ ഫസ് ആദ്യക്കെന്ന് പറയണത് ഒരു റൂം ഷോറൂം അങ്ങനെ ആക്കിയിട്ടായിരുന്നു ആവശ്യകാർ അതല്ലാതെ ഫോണിൽ തന്നെ ഫോണിൽ തന്നെ ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഞാന് എന്റെ ഫ്രണ്ട്സ ഒക്കെ ഇങ്ങനെ ഫോണിൽ കൂടി തന്നെ ഇപ്പൊ നമുക്ക് ടൈം കൺസ്യൂം ചെയ്യാം വേണ്ട മെറ്റീരിയലും അതിന്റെ ആവശ്യങ്ങളും അതിലങ്ങനെ ഒരു ഇതിലായിട്ട്ന്ന് അങ്ങനെ പറയാ പിന്നെ ടൈലറിങ്ങിന്റെ ആവശ്യങ്ങൾക്ക അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും വേണമെങ്കി നമുക്ക് എടുക്കാം അല്ലെങ്ക മെറ്റീരിയൽ മാത്രം ചൂസ് ചെയ്യാം. ഇപ്പ അങ്ങനെ മീഷോ ഫ്ലിപ്പ്കാർട്ട് പറഞ്ഞ്ട്ട് കുറെ സംഭവങ്ങളുണ്ട് അതിലൊന്ന് പക്ഷെ നമ്മൾ പ്രൊഡക്റ്റ് പർ പർച്ചേസ് ചെയേത് കിട്ട്നൊന്നും ഇല്ല നമ്മൾ ഇങ്ങന ടെയിലറിങ്ങിൻ്റെ ഒരു ഒപ്ഷ അങ്ങനത്തെ ഒരു ഒന്ന് നമുക്ക് വേണ്ടത് കസ്റ്റമൈസ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഓപ്ഷൻ ഒന്നും അതിൽ ഇല്ല അതൊക്കെ പാട് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു സംഭവം ഒരു പേജ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്താലോന്ന അതും ആലോചിക്കുന്നുണ്ട് അപ്പൊ സക്സസ് ആവണം ഞമ്മക്ക് ആദ്യം കോൺഫിഡൻസ് ആണ് വേണ്ടത് ഹാർഡ് വർക്ക് ചെയ്യണം എന്നാലേള്ളൂ ബിസിനെസ്സില്
അതെ
ഒരു വിജയം ഉണ്ടാവാ നമ്മളെ ചിലപ്പോ അത് നിരുത്സാഹപ്പെടും നഷ്ടപ്പെടും നമക്ക് ഫസ്റ്റ് തന്നെ എല്ലാരും സപ്പോർട്ട് സക്സസ് ആവണൊന്നുമില്ല പക്ഷെ നമ്മൾ താഴാന് പാടില്ല നമ്മൾ ആദ്യം എന്ത് വന്നാലും നേരിടും ന്നുളള മന്
വേറിടുന്ന നല്ല ആഹ്
ഇങ്ങനെ എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു ഫീൽഡ് ആണത്
ആഹ് അതെ
ജോലി വേണം നമുക്ക് അത് വ വേണ്ടന്നല്ല എന്നാലും എങ്ങനെയലും സ്റ്റേ ഒറ്റക്ക് സെൽഫ ആയിട്ട് സ്റ്റേബിൾ ആവാൻ പറ്റ് മറ്റൊരാളെ കീഴിൽ ജോലി ചെയ്യാതെ
സെൽഫ് ആയിട്ട്
അതെ
ഉം
ഉം
പിന്നെ എന്തൊക്കെയാണ് ആഹ് ഫുഡ് കഴിച്ചു എന്തേ എന്താ സ്പെഷ്യല് ഫുഡ് ക്ക് എന്താ സ്പെഷ്യൽ ഇന്ന്
ഇല്ല ഇന്ന് മീനും ചാറും ഉപ്പേരി അത്രയൊക്കെ തന്നെ ഉള്ളു
ആഹ് ആഹ്
ഉം ഫുഡഴിക്കാന് ആയിട്ടില്ല കുറച്ച് ലേറ്റ് ആവും പത്ത് മണിയാവും കഴിക്കാന്
ആഹ് ആഹ്
ഇത്ര നേരത്തെ കഴിക്കും നിങ്ങൾ ഫുഡ്
ആഹ് ചില ചില ദിവസം നേരം വൈകും
ഉം നല്ലതാണ് നേർത്തെ കഴിക്കണ നല്ലതാണ് ദഹനപ്രക്രിയൊക്കെ നല്ല സുഖമായി നടക്കണം എന്നുണ്ടെങ്കിൽ നേർത്തെ ത്തെ കഴിക്കണം നമ്മൾ കിടക്കുമ്പത്തി നൊക്കെ ഒന്ന് ബോഡിയൊക്കെ ഒന്ന് റെഡി ആയി വരിക അങ്ങനെ കഴിക്കുമ്പത്തന്നെയാണ് പക്ഷെ അതറിഞ്ഞാല് നമ്മൾ ശീലായത് നമ്മൾ ചെയ്യൂ എനിക്ക് പതു മണിയാവാതെ ഫുഡേ പോകൂല്ല
ആഹ ഉ ഉം
ങേ എന്ന ശരിട്ടോ ഞാൻ വിളിക്കാം
ആഹ ശരി ശരി